ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹ് ഹ്
ഹലോ
ഹലോ
കേക്കാവോ?
ആഹ് കേക്കാം കേക്കാം
ആഹ് പറഞ്ഞോ
ആഹ് പറ എന്തായി അഡ്മിഷൻ എന്തായി.
അഡ്മിഷന് പോയി പോയിട്ടുണ്ട് അവള് ഫോമൊക്കെ ഫിൽ ചെയ്ത് കൊടുത്ത് മാനേജ്മെന്റ് സീറ്റെടുത്ത്
മാനേജ്മെന്റ് ആണോ
മാനേജ്മെന്റാ മറ്റേതൊന്നും വന്നില്ലല്ലോ ഇത് വരെ
മറ്റേ മെറിറ്റ് മെറിറ്റില് ട്രയല് വന്നതൊ
ഉം ട്രയല് കിട്ടിയില്ല.
ട്രയലിനകത്തില്ല.
ഇല്ല
അപ്പം നീ ചോ തിരക്കിയോ അപ്പൊ ഇനി മെറിറ്റിലെ അടുത്ത ഫസ്റ്റ് സ്‌റ്റ്‌ട്രയലും സെക്കൻറ് അലോട്ട്മെന്റ് ഒക്കെ വരുമല്ലോ?
ഞാൻ തിരക്കിയൊന്നുമില്ല കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നാണ് എന്റൊരു വിശ്വാസം. അതും ഒരെണ്ണം മാത്രമല്ലേ കോളേജിൽ വെച്ചിട്ടും ഉള്ളൂ.
അല്ല അവിടെ തന്നെ ആണല്ലോ നിനക്ക് വേണ്ടന്ന്
ഉം കിട്ടോ ഞാനും തിരക്കിയില്ല ഞാൻ ഫീസ് അടച്ച് കേറി
മാനേജ്‌മെന്റാന്ന് പറഞ്ഞു.
ഉം അവരവിടെ പറയുന്ന കേട്ട് മാനേജ്മെന്റാന്ന്.
അല്ലമ്മേ കാര്യം എന്താന്നറിയാമോ അത് പറഞ്ഞത് ഈ ഫസ്റ്റ് അലോട്ട്മെന്റോ സെക്ക അലോട്മെന്റിലോ നിനക്ക് അവിടെ വരുവാെന്നുണ്ടെങ്കിൽ ആഹ് അതിന്റെ ഈ മാനേജ്മെന്റ് ചേയിഞ്ച് ചെയ്യാൻ പറ്റോ നോക്കണം കാര്യംന്ന് പറഞ്ഞാല് ഈ ഗ്രാൻസിന്റെ ഉണ്ട്
ഓ ഓ അത് മിസിനോട് ഒന്ന് ചോദിക്കാം മെസ്സേജ് ഇട്ടേക്കാം അല്ലേ
ആഹ് ചോദ്യം എന്തായാലും തിരക്കണം കാര്യംന്ന് പറഞ്ഞാല് അതെ ഇതിപ്പം ആദ്യ ഡ്രയല് ഇപ്പൊ വരണന്ന് നിർബന്ധം ഇല്ലല്ലോടി. നിനക്ക് സി ജി പി എത്രായിരുന്നു
സെവൻ പോയിന്റ് സെവൻ ഫോർ
സെവൻ പോയിന്റ് സെവൻ ഇപ്പോ ഫോർ ഫോർ അവിടുത്തെ എന്തോ വെയിറ്റ് എന്തോ ആണോ അവിടുത്തെ ഇത് പറഞ്ഞേക്കുന്നെ
ആഹ്
എനിക്ക് തോന്നുന്നു മെറിറ്റില് പക്ഷെ സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ ആവുമ്പോ ചെലപ്പം തരുവായിരിക്കുവല്ലോ.
ആഹ് എനിക്ക് വലിയൊരു
എന്തായാലും തെരക്കണട്ടോ എന്താ സെക്കൻഡ് ആയാലും സെക്കൻന്റിന് വന്നാലും ഈ മാനേജ് ജ്മെൻറ് ചെയ്ഞ്ച് ചെയ്ത് മെറിറ്റാക്കാൻ പറ്റോ ന്നുള്ളത് തെരക്കണം.
ആഹ്
മിസ്സിനോടെ മെസ്സേജ് ഇട്ട് മെസ്സേജ്ട്ട് പറഞ്ഞേക്കാം
ആഹ് മെസ്സേജ്ട്ട് തിരക്ക മറ്റേ മറ്റവള്ടെ കാര്യം എന്തായി.
ആരുടെ
വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ
ആഹ് അവള് ഫീസും ശരിയാവുന്നല്ല അതുകൊണ്ട് ഇവള് പോകുന്നില്ലന്ന് പറഞ്ഞു.
കേറുന്നില്ലന്ന് പറഞ്ഞോ?
ഉം പിന്നെ മറ്റേവള് വിളിച്ചായിരുന്നു ഇന്ന് എന്നെ വിളിച്ച് അവള് വിളിച്ചിട്ട് ഞാനവിടെ ആ ഞാനവിടെ എടു ആ ഞാൻ അവിടെ എടുത്തോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എടുത്ത് ട്രയല് വന്നില്ല നെ കിട്ടുമോന്ന് എനിക്ക് വലിയ പ്രതീക്ഷള്ളതോണ്ട് ഞാൻ പോയി എടുത്ത്ന്ന് പറഞ്ഞു ഇന്ന് ചെല്ലാൻ പറഞായിരുന്ന് ഇങ്ങനാണെങ്കി അഥവാ കിട്ടോങ്കിൽ മാറ്റോന്ന് ചോദിച്ച് മെറിറ്റ് കിട്ടു കിട്ടുവാണെങ്കിൽ മെറിറ്റിലോട്ട് മാറ്റൻ എന്തങ്കിലും പറ്റോന്നുള്ള ചോദിച്ചു ഞാൻ പറഞ് എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചില്ലാന്ന് പറഞ്ഞു
അങ്ങനെയാണെങ്കിൽ അവളും പോയി എടുക്കുവാ എന്നിങ്ങനെ പറഞ്ഞു.
ആ എടുക്കുവാണെന്ന് പറഞ്ഞോ
ആഹ് അവള് പോയി എടുക്കുവാണ അവളും പോയി എടുക്കാ നീ ഞാ ഉണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞു
ഓഹ് ഓക്കെ
ഉം
ആ ഒരാളെങ്കിലും കാണുവായിരിക്കും
ഉം അവരന്നി പറഞ്ഞേ ക്ലാസ് തൊടങ്ങുമ്പ വിളിക്കാ
ക്ലാസ്സിന്ന് തൊടങ്ങുന്നത് മറ്റേ നമുക്കൊരുമിച്ചായിരിക്കും ക്ലാസ് തൊടങ്ങിയൊക്കെ ചെയ്യുന്ന
ഉം പതിനാറാംതീ യെന്നാണ് പറയുന്നത് അത് മി തൊടങ്ങുമ്പം വിളിക്കാന്ന് പറഞ്
ആ ജൂലൈ പതിനാറ്ന്ന് പറഞ്ഞു
പതിനാറിന്ന് അന്ന് നീ മിസ് ഇട്ടിരുന്നില്ലേ ഒരു നോട്ടീസ് പോലൊരു സാധനം അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിലുണ്ടായിരുന്നു പതിനാറാംതി ക്ലാസ്സ്‌ അതിനകത്ത് പതിനാറാംന്തീന്ന് ആഹ് വേണ്ടത് പതിനാറാംന്തി എങ്ങാണ്ടാ ക്ലാസ്സ്‌ തൊടങ്ങുന്നേ നിട്ടിരുന്നത്.
ഇപ്പൊ നടക്കുന്ന എസ് ഫോറുകാർക്ക് ജൂലൈ പത്താം തീയതി തൊ ട്ടെങ്ങാണ്ട എക്സാം തൊടങ്ങുന്നത്
പത്താം ന്തി തൊടങ്ങേ ഒള്ളോ
ഉം അവർക്ക് പത്താന്തി എക്സാം തൊടങ്ങെയൊള്ളൂ പിന്നെ ഇത് എം എസ് സി ആയതുകൊണ്ട് സബ്ജക്ട് ക്ട് ‌ കൊറവല്ലേ ലാബ് കാണും
ആഹ് ഇന്നാലേ പ
അങ്ങനെ ഇന്ന് അവ് ആ അവടെ അവടെ ചെന്നപ്പം ഏഹ് കിവന്റെ കാര്യവട്ടം ചെന്നപ്പം അവടെ പറഞ്ഞതാ കാര്യന്ന് പറഞ്ഞ ഹോസ്റ്റൽ ഫെസി ലിറ്റീസിന് നോക്കിയ സമയത്ത് അവര് പറഞ്ഞതാണ് ഇപ്പഴത്തെ എസ് ഫോർ ബാച്ച്കാര് ഇടെ ഏഹ് നടക്കുന്നേള്ളൂ എന്നുള്ളത് വെച്ചിട്ട് പിന്നെ അവടെ ഹോസ്റ്റൽ കിട്ടണെങ്കിൽ ഡിസ്റ്റൻസ് ആണ് പ്രിഫറൻസ്
ഡിസ്റ്റെൻസ
ആഹ് അതത് എത്ര എത്ര ദൂരേന്ന് വരുന്നു അതാണ് പ്രിഫറൻസ്
ആഹ് അത് നീത്
അപ്പൊ എടി ഏഹ് ഞാൻ ചെല്ല്ണ സമയത്ത് മറ്റേ എനിക്കൊന്ന ഒ ബി സി കോട്ടെ ആണോന്ന് അറിയാം വയ്യ. എന്തായാലും ജനറൽ അല്ല. ഒരു ജനറല് രണ്ടു പേരെ എടുത്ത് ഞാനും വേറൊരു പെൺ കൊച്ചും എടുത്ത് അത് കൂടാതെ വേ വേറൊരു പുള്ളിക്കാരി കണ്ണൂരിന്ന് വന്ന് ക അപ്പം ഡിസ്റ്റൻസ് നോക്കുമ്പം കണ്ണൂർന്ന് കാസർഗോഡ ക കണ്ണൂര് അങ്ങോട്ടുള്ളവർക്കാണ് ഇവിടെ പ്രിഫറൻസ് കിട്ടുന്നത് അപ്പൊ
ഓഹ് കോളേജ് കോളേജ് ഹോസ്റ്റലല്ലേ
ആ കോളേജ് ഹോസ്റ്റല്ല്
ഉം ഉം നോക്ക് അല്ലെങ്കി അവിടെന്തേലും
ആണെന്നുണ്ടെങ്കില് ഒത്തിരി ഒത്തിരി പൈസ കുറഞ്ഞു നിക്കുവെന്ന് പറയുന്നു
ആഹ് അത് കോളേജ് ഹോസ്റ്റലിൽ പൈസ ഇത്തിരി കൂടെ കുറവായിരിക്കും പിന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ അതിനനുസരിച്ച് താവേ ചെയ്യ
ഫുഡൊക്കെ പിന്നെ എങ്ങനെ ആ ഈ പൊറത്ത് നോക്കി ആഹ് പൊറ പൊർത്തൊക്കെ നോക്കുമ്പോം പൈസ കൂടുതലല്ലേ
ഉം
ഉ
ആക്കണം ഇനിയിപ്പ ഞാൻ ചോയിച്ചില്ല ഞാൻ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് ഫുൾ അഡ്മിഷൻ ആയി നി ഫീസ് അടക്കുന്ന ബാക്കി പകുതി അടച്ച്
ചോന്നി അഞ്ചടച്ചോ
അഞ്ചല്ല പകുതി അടച്ച് പകുതി അടച്ച് ആഹ് പകുതി അട്ച്ച് കിട്ടിയത് രണ്ടും അട് ച്ച്
പ പയ്യെ അടച്ചാ മതിയെന്ന് ചോ
ആഹ് അതിന്റെ കാര്യ ഒന്നും അറിഞ്ഞില്ല പിന്നെ അത് മിസ്സൊന്നും പറഞ്ഞൂല്ല ഉണ്ട് ഞാന പകുതി പോയി പകു മിസ്സിനെ വിളിച്ചു രാത്രിയും വിളിച്ചായിരുന്നു മിസ്സ് ചോയിച്ചിട്ട് പറയാന്നർഞ്ഞ്ട്ട് പിന്നൊന്നും പറഞ്ഞില്ലായിരുന്നു ഞാൻ പിന്നെ പകുതി കിട്ടിയ പൈ കൊണ്ട് പോയി കിട്ടിയ പൈസ അടച്ച് എന്റെ ബാക്കി പൈസ ഇത്രാന്തിക്ക് മുമ്പ് അടച്ചേക്കാം ന്നുള്ള രീതിക്ക് റിക്വസ്റ്റ് എഴുതി കൊടുത്ത് അവിടത്തെച്ചോടിയാണ് ന്ന മറ്റേ സീത സീതാ മിസോ അങ്ങനെ എങ്ങണ്ടൊരു മിസ്ന്ന് പർഞ്ഞ ഓർമ്മണ്ടോ? കർത്തിട്ട് ആഹ് ആഹ് ആഹ് മിസ്സന്നെ ആ മിസ് ഇങ്ങനെ പറഞ്ഞ് കുഴപ്പ ഇല്ലാ നിങ്ങൾ ഇന്ന ഡേറ്റ് അടയ്ക്കാ ന്നുള്ള രീതി ക്ക് പ്രിൻസിപ്പിളിനെ കൊണ്ട് പ്രിൻസിപ്പിളിന് ഒരു റിക്വസ്റ്റ് കൊടുക്ക് പിന്നെ ഈ ഡേറ്റ് കൊടുക്കുന്നന്നെ ഉള്ളു നമുക്കത് ഈ എക്സാം ആവുന്നതിന് മുമ്പ് ഒരു തവണ മൊത്തത്തിലോ അല്ലെങ്കിൽ രണ്ടു തവണ ആയിട്ടോ അടച്ചാ മതി അത് കുഴപ്പ ഇല്ലാന്ന് അവര് പറഞ്ഞു നീ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് പോയിട്ടറിയാവള്ളി പിന്നെ യൂണി യൂണിഫോമൊ യൂണിഫോമ് ഉണ്ട്
ഉണ്ടോ
ഉണ്ട്ണ്ട് അത് എന്തോ പാന്റും പാന്റും ഷർട്ടും കോട്ടും, ഷർട്ടും കോട്ടും ആണ്.
നമ്മൾ പ്രതീക്ഷിച്ചു. നമ്മള് നേരത്തെ പറഞ്ഞില്ലേ അവിടെ യൂണിഫോ ഇപ്പം കാണാനുള്ള ഞാ
ഉള്ളത്‌ തന്നെ നല്ലത്. കഴുകി കഴിയുമ്പ മനഷ്യന്റെ ഊപ്പാട് ഊരൂല്ല.
ആഹ് അത് ആ എന്തായാലും ഏഹ്, ഈ ഷർട്ട് രണ്ടെണ്ണം മേടിക്കുവോ കേട്ടോ ഇങ്ങനെ.
ആഹ്, അതെന്തായാലും മേരിച്ചില്ലേ, രണ്ട് ജോടി മേടിച്ചില്ലേ. എന്തായാലും മേടിച്ചേക്കും.
ഉം
ഉം, ആ എനിക്ക് അറിഞ്ഞുകൂട. പോയി നോക്കാം. പ്രിൻസിപ്പള് പെണ്ണൊരു പെണ്ണായിരുന്നു. അവര് പ്രിൻസിപ്പളിനെ നമ്മള് കണ്ടില്ലല്ലോ അന്ന്
ആഹ്, നമ്മള് അന്ന് നമ്മളോട് സംസാരിച്ച ആരു അല്ല.
അല്ല അല്ല പേറൊരു മിസ്സ്, ആ റൂമിനകത്തായിരുന്നു. കേറി എന്ന്‌ വെച്ച് ഓ പത്തിലും പ്ലസ് ടുലും ഒക്കെ ഫുൾ എ പ്ലസ് ഉണ്ടാ ന്ന് ചോയിച്ച്. അവിടെ പഠിപ്പിക്കത്തില്ലായിരുന്നോ? അവിടെ എന്ത് ക്ലാസ് കഴിഞ്ഞില്ലായിരുന്നോ നേരത്തെേ എന്നൊക്കെ ചോദി നമക്കറിയത്തില്ലേ ഇങ്ങനെയായിന്നന്ന്. നേരത്തേക്കെ പഠിപ്പിച്ച് തീർന്നില്ലേയെന്ന് ചോദി ഉം ചെറു ഞാൻ പറഞ്ഞു ഓഹ് മകന്റെ മാർക്ക് കുറഞ്ഞല്ലെങ്കിൽ ഞാൻ കുറഞ്ഞു പോയി നിന്നെ മരം എന്ത പറയാ മരം ചുറ്റിയണൊക്കെ പോയരന്ന് ചോയിച്ച് മരം മഴേത് മരത്തിന്റെ മൂട്ടിലൊ ടെ ആയിരുന്നൂന്ന് ചോയിച്ച് ഏയ് എങ്ങനെയൊന്നുല്ല അവന് വല്ല്യ കൊഴപ്പൊന്നുല്ലായിരുന്നു ചെറിയൊരു സ്ട്രിക്ച്ച് ഉണ്ട് അത്ണ്ടാവുല്ലോ ഫീസ്ട ക്കാടങ്ങണേല്
മ
അപ്പം നമ്മക്ക് നമ്മക്ക് രശ്മി മിസിന് അറിയാല്ലോ അത് മറ്റേ മിസ്സിന് അറിയാവുന്നത് കൊണ്ട് അറിയാവുന്ന കൊണ്ട് തന്നെ നമുക്ക് വിഷയല്ല
ഈ ഫീസിന്റെ ഒരിതാണുള്ളത് പിന്നെ ബാക്കിയൊക്കെ അങ്ങനെങ്ങെ ആവ എന്ന് കുഴപ്പ ഇല്ലരുന്നു ഫീസിന് എന്തെങ്കിലൊരു കൊറവ് അതിപ്പം മെറിറ്റി കിട്ടോന്ന് എനിക്ക് വല്ല്യ പ്രതീക്ഷയില്ല സി ജി പി കൊറവായതു കൊണ്ട് കിട്ടാതെ എന്താണ് മിസ്സിനോട് ചോദിക്കാം
ഉം കാര്യം ഈ ഈ ഗ്രാൻ എങ്കിലും കിട്ടും ഈ ഗ്രാൻസ് ഈ മാനേജ്മെന്റില് ഈ ഗ്രാൻസ് കിട്ടുംന്ന് എനിക്ക് അറിയത്തില്ല
മാനേജ്മെന്റ് കിട്ടത്തില്ല
മെറിറ്റിലാണ് ഈഗ്രാൻസ് കിട്ടുന്നെന്നാണ് എന്റെ ഒരു വിശ്വാസം
മെറിറ്റിലേ കിട്ടത്തൊള്ളു അത് ഈ നയന്റി ഫൈവ് എങ്ങണ്ട് വേണോന്നോന്നണ് നയൻ്റി ഫൈവോ സെവൻ്റി ഫൈവ് നയന്റി ഫൈവോ സെവ് സെവന്റി ഫൈവാന്തോ സെവൻ്റി ഫൈവ് എബോ വേണം പെർസെന്റേജ് ആഹ് അങ്ങനെ എന്തോ ഉണ്ട് ഒരിതും കൂടെ ഉണ്ട്
ആഹ് ആണാ
അങ്ങനെ എന്തോ ഒരിതൊണ്ടെന്നാണ് എന്റെയൊരു ഒരു ഒരു ഒരു ഒരു നിഗമനം ഒണ്ടോന്ന് ഒറപ്പില്ല
സനില് മെറിറ്റിന് മെറിറ്റില് പി ജി അഡ്മിഷന് എയ് പോയിന്റ് റ്റൂ ആണെന്ന് കട്ട് ഓഫ്
ആഹ്
ഉം
ഇവിടെ അപ്പം എത്രയാണോ എന്തോ ഇവിടെം അത്യാവശ്യം കൂടൂലായിരിക്കത്തില്ലേ
ഇവിടെം ആ ഒരു എയ്റ്റ് എയ്റ്റ് പോയിന്റ് ടു റേഞ്ച് ആയിരിക്കും കട്ട് ഓഫ് എന്നാലും നമുക്ക് ഈ വിളിക്കുന്ന അനുസരിച്ചിട്ട് ഇരിക്കുവല്ലോ
ഉം ഏ നോക്കാം
ഉം അമ്മ മറ്റേ മറ്റേ അവള് എടുക്കുന്നില്ലന്ന് പറഞ്ഞ ആള് ചെലപ്പം ടീ കെമ്മിലോ പോ പോവാൻ ചാൻസുണ്ട്
ആഹ് ഫീസ്
ഏഹ് ആഹ് അവിടെ ബയോകെമിസ് ട്രീക്ക് കൊടുത്തിട്ടുണ്ട അവള് പിന്നെ അമ്മടെ കോളേജില് ബയോ ട്ടെക്കിനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇവിടെയും ആ കൊടുത്തിട്ടുള്ള നീ വടക്കേ വിളയിലോ കൊടുത്തിട്ടുള്ളെ
ഉം
അപ്പം അവള് പറഞ്ഞത് ടി കെ എമ്മില് കൊറവ് മതി
ഫൈവ് പോയിന്റ് സംതിങ്ങ് ആഹ് ഫൈവ് പോയിന്റ് സംതിങ്ങ് എന്തോ മതി ടി കെ എമ്മില്
ഉം